ഹലോ
ആഹ്
ആഹ് കേക്കുന്നില്ലേ
ആഹ് കേൾക്കുന്നുണ്ട്
ആഹ് എന്തൊക്കെ വർത്താനം
ഇല്ല ചായ ഇണ്ടാക്കാണ്ടിട്ടാണ് ഇല്ല ഇണ്ടാക്കട്ടെ
ഏഹ് അപ്പൊ ഇന്ന് സ്കൂളും മദ്രാസക്കെല്ലേ
ആ മദ്രസണ്ട് മദ്രസെ പോയിട്ടുണ്ട് വരുമ്പഴേക്ക് സ്കൂള് ഇന്ന്‌ വിടുന്നില്ലായ്ച്ച് ഒരു കല്യാണണ്ട് നമ്മളെ അല്ല അടുത്തുണ്ട് ബന്ധത്തില് അപ്പൊ മോളെ വിടുന്നില്ല ഇന്ന് കൊറച്ചു ദൂരെ ആണ്
ആഹ് ശരി
അതുകൊണ്ട് ഇങ്ങനെ ചോറ് കൊണ്ടോണ്ട അതാ
ആഹ് അപ്പൊ പിന്നെ ആഹ് അപ്പൊ പിന്നെ സമാധാനാണല്ലോ
ഉം ആഹ് അതെ അതെ രാത്രിണ്ട് രാത്രി രണ്ടും ഒന്നിച്ചാ ഉച്ചക്ക് വേറെ പിന്നെ ഉച്ചക്ക് എന്റെ ഹസ്ബന്റിന്റെ ജ്യേഷ്ഠന്റെ മോളത് പിന്നെ മൂത്തച്ചന്റെ മോള് ഉപ്പാന്റെ
ആഹ് ആഹ് അയ്ശേരി ഒപ്പ ഒപ്പാണ്ല്ലേ
ആഹ് അത് കഴിഞ്ഞ് പിന്നെ ഒരു രാത്രി അഞ്ച് മണി ടു ഏഴ്‌ മണി വരെയുള്ള ഫംഗ്ഷന് എന്റെ വീടിന്റെ എന്റെ വീടിന്റെ തൊട്ട് മുമ്പില് ഉള്ള ചെക്കന്റെ അവന്റെ കല്യാണ ആ അപ്പൊ അത് അങ്ങട്ട് പോണം അത്‌ കഴിഞ്ഞിട്ട് വീട്ടിലേക്ക്
ആഹ് അത് ശെരി തിങ്കളാഴ്ച കാണോ ബുദ്ധിമു അപ്പൊന്താച്ചാൽ കുട്ട്യാളെ സ്കൂള് ലീവ് ആവും അതൊക്കെയാണ്
പിന്നെ അടുത്തൊക്കെ ബ ഒയിച്ചു കൂടാൻ പറ്റാത്തൊക്കെണ് ഒയിവായി ഇതിപ്പോ അതിപ്പോ അവള് സ്കൂള്ന്ന്‌ പറഞ്ഞ ഒരു ദീസം സ്കൂൾ കളയാൻ വയ്യേ എന്തിനാ ഇപ്പൊ പഠിക്ക്ണേ ഡിഗ്രി എം ബിബി എസാ
ആഹ് അ അത് എല്ലാടെള്ള ആളുകളെ വർത്താനാണത് നമ്മളിപ്പോ പ്പൊ ഈ കൊറച്ച് പ്രായ ഇള്ള ആളുകളൊക്കെ ഇണ്ടെങ്കിൽ അവർക്ക് പറയാണ്ട് അപ്പൊ ഇന്റെ വീട്ടിലൊക്കെ പോയാ പോവാ ഞാൻ പോവലെന്നല്ല സ്കൂളും മദ്രസീം ആലോചിച്ചിട്ടേ അപ്പൊ പറയാ ഓളെ കുട്ട്യാളെ ഡിഗ്രിയും മറ്റേം പഠിപ്പിക്കുന്നമാരി ആണ് ഒരു ദിവസം കുട്ട്യാളെ സ്കൂൾ ലീവ് സ്കൂളും മദ്രസ്സും ലീവ് ആക്കിട്ടൊന്നും വീട്ടിൽ വരാൻ പറ്റൂല അത് എല്ലാ ഇള്ള വർത്താ എല്ലാ വീട്ടിലുള്ള വർത്താനാണ്ലെ ആഹ് ഇന്റെ വീട്ടിൽ
ഡിഗ്രി അപ്പോളാവുമ്പോ ക്ലാസ് ഒയിവാക്ക ഇപ്പോളാണ്
ആഹ് അതാണ് ആഹ് ആ പ്രായാണ് അതിപ്പോ ഇപ്പഴാണ് ഞമ്മള ശ്രദ്ധി ക്കൽ അതെ അതെ അയി ച്ചു പ്രായള്ള ആളുകളെ സൊതവേയുള്ള സംസാരണത്. ഉം ഞാന് സ്കൂള് ഇപ്പം മദ്രാസ് സ്കൂള് ലീവ് ഇണ്ടാവുമ്പം മദ്രസ ഇണ്ടാവും. മദ്രസ ലീവ്ണ്ടാകുമ്പോ സ്കൂളുണ്ടാവും അങ്ങനെയാണല്ലോ നമുക്ക് ഒരു ഒഴിവില്ലല്ലോ, അപ്പൊ ഒന്ന് വീട്ടിൽ പോയി. ക്കാനും ഒന്നും പറ്റൂലല്ലോ ഇപ്പൊ ഇനിപ്പോ ഒഴിയ് ഓണപ്പൂട്ട് പ്രതീക്ഷിച്ച് നിക്കാണ്. ഇനിയിപ്പോ എന്താന്നറിയില ഓണ പ്പൂട്ടിനു ഇനി മദ്രാസ ലീവ് കൊടുക്കോ എല്ലാ പ്രാവശ്യം ലാസ്റ്റ ആയിട്ട് രണ്ടുമൂന്ന് ദിവസം കൊടുക്ക ക്കും തോന്നുന്നുണ്ട് എനിക്ക് ഈ പ്രാവശ്യം എന്താന്ന് അറിയില്ല ആ തരാറുണ്ട് ഇപ്പൊ നബിദിന പരിപാടി ഒക്കെ തൊടങ്ങിയല്ലോ. കുട്ടിയേളെ പഠിപ്പിക്ക് ആഹ് എനിക്ക് തോന്നി നിപ്പോ ആ പരിപാടിടെ പേരും പറഞ്ഞ മദ്റസ ലീവ് കൊടുക്കാതിരിക്കലായിരിക്കും അപ്പൊ കുട്ടികൾക്ക് പരിപാടി പഠിപ്പിക്കലും അതൊക്കെയാ അ അല്ലല്ല ന്റെ പെൺകുട്ടിയാണ് ചെറുത് പെൺകുട്ടിയാണ് സ്കൂൾ പോണ് മറസ്ക്ക് സ്കൂളും പോവ്ണ്ട് വെൽത് രണ്ടാള് ആങ്കുട്ടിയ. ളാണ് അവര് മറ്റേ ഒരാൾ പത്താം ക്ലാസ് പ്ലസ് വൺ ആണ് ഈ പ്രാശ്യം ഒരാള് എട്ടാം ക്ലാസ്സിൽ ആണ് ഓല് രണ്ടാളും മറ്റേ അറബി കോളേജിലാണ് പഠിക്കുന്നത്. ഹോസ്റ്റൽ കൊണ്ടാക്കിയതാണ്.
ഈ പട്ടിയാണോ ആ ഓരിട്ന്നെ ന്നെ രാവിലെ അണീച്ച് പണി ണ്ടാക്കിട്ട്ണ്ട് രാവിലെ അണ്ടോ ഓ സിറ്റൊട്ട്ന്ന് ഞാൻ കല്ല് ഇടുത്ത് എറിഞ്ഞതാണല്ലോ എനിക്ക്പ്പോ എയ്ന്റെ ടെൻഷൻല് ഇരിക്കാ ഞാൻ ചവിട്ടി ട്ത്തൊക്കാൻ മറന്നു.
എന്താ വേട്ടീത്
പട്ടി എത്ര പട്ടികളാന്നറിയോ പട്ടി ആഹ് സിറ്റൊ ട്ട് കേറിയിരിക്ക രാവിലെ മദ്രസക്ക് പോവാൻ വേണ്ടി വാതിൽ തൊറന്നപ്പളേ സിറ്റൗട്ടന്ന് ചവിട്ടീന്നേ എനീച്ച്
ആഹ് തീറ്റെൾ വന്നിര്ന്നാ ഭയങ്കര സ്മെല്ലല്ലേ ഒരു ജാതിരി ഒര് ആഹ്
ക്കണേ ന്നെട്ട് ഞാനിപ്പ അവുടുന്ന് കല്യാണണ്ട് അയ്ന്റെ എടെക്കൂടെ ഇത് മ്മളെ ഈ തെരക്കുകലും. ഓക്കെ ആയിട്ട് നിപ്പോ ഞാന് അത് പണിട്ക്കണല്ലോന്ന്ള്ള ടെൻഷൻല് സിറ്റോട്ട് തൊർക്കാതെ ഞൻ ക്കള ഭാഗത്ത് കൂടെ ഇതിലെ പോയിക്കോളിന്നാ മക്കളോട് പറഞ്ഞത് മദ്രസേക്ക് അങ്ങനെ വിട്ടു ന്നേട്ട് ഞാനാ സിറ്റ് ഔട്ട് അടച്ചിട്ടില്ലേ അപ്പ വീണ്ടും വന്ന് രാവിലെ എണീച്ചപ്പോ ഒന്നൊ ള്ളേ ഇപ്പൊ രണ്ടെണ്ണം എണീച്ച് പോയത് എന്തെരു പശേ ചവിട്ടി നമ്മുക്ക് പ്പോ മറ്റേ പുല്ലിന്റെ ചവിട്ടിയാണ് ആ വല്യ നീളല്ലെ
ആഹ് അത്പ്നി മണ്ണൊക്കെ ക്കെ കഴുകി എട്ക്കണെങ്കില് എത്ര പണിണ്ട്. ക്ഷെ തിറ്റെ വന്നിരുന്നാലും ഒരു ഒരുചായി മണാണ് ആ രിങ്കര മണാണ്. ഉം ആ വേറെ ഈ ചളിയിലും അയ്ലൊക്കെ പോയോ കെടന്ന് ഉരുണ്ടിട്ടേ അതൊക്കെ ആയിരിക്കും അങ്ങനെ മണം.
എന്റെ പുതിയ ഷൂ ഉണ്ടായിരുന്നു പൊറത്തെ ഞാ അതായ പറഞ്ഞേക്കുമ്പോളെ ർമ്മിച്ച ഷൂ ഒന്നും ചെയ്തിട്ടില്ല അല്ലെങ്കി അത് കൊണ്ടോവെ കടി ക്കെ ഭാഗ്യത്തിന്കത്തെ തൊട്ടിട്ടില്ലോന്ന് അതവ്
അവ്ടെ ഈ പട്ടിയാളെ ശല്യം ഇണ്ടാവൂലേ.
ആഹ് ഇല്ലായിരുന്നു ഇതിന്റെ എടേല് കൊറേ മുമ്പ്ണ്ടേരുന്നു പിന്നെ അങ്ങട്ട് പോയത് ഇപ്പൊ വീണ്ടും തൊടങ്ങീട്ട്ണ്ട്
ആഹ് ഞങ്ങളെ വീട്ട്ലെക്കെ ഈ ഞമ്മളെ കോഴ്കളൊക്കെ നടക്ക്ന്നമാതിരിയാ കുട്ട്യെളൊന്നും പൊറത്ത്ക്ക് വിടാൻ കൂടെ സമാധാനം ഇണ്ടാവൂല്ലാ അത്രിണ്ട് ഒരു പത്ത് പതിനഞ്ചെണ്ണം ഒന്നുല്ല മുറ്റത്ത് കൂടെ നടക്കാ ഞമ്മക്ക് ഒന്നും കാട്ടൊന്നില്ല എന്നാല് ഞമ്മക്ക് ചെറിയെ കുട്ടിയളെ പൊറത്ത്ക്ക് വി ട്ടൊന്ന് ഒന്ന് മഴയൊന്നും ഇല്ലാത്തേരം ഓരൊന്ന് പൊറത്തറങ്ങട്ടേന്നെച്ച്ട്ട് ഞമ്മള് ധൈര്യത്ത് പൊറത്തറങ്ങാൻ പറ്റൂല ഞമ്മള് ഇല്ലാതെ ആഹ് പേടിയാണ്
എന്റെ മോളെ പൊറക്കെ അങ്ങോട്ട് കൂടിയിട്ട് ഇവട്ന്നെ ഞാൻ അട്ക്കളേല്ണ്ട് അട്ക്കളേ പണിയെട്ക്കാ അവള് മുറ്റത്താ ഇപ്പൊ ബാക്കില് തുണി വിരിച്ചിട്ന്ന ഷീറ്റ് അവടെ അവ് അയ്ന്റെ അവടെ മുറ്റത്ത് നിന്നപ്പൊ അവട്ന്ന് ഇങ്ങോട്ട് വ ഞമ്മളെ നേരെ ഇതെന്താ സൗണ്ട് യാര്ച്ച് ഞാൻ പൊറത്തേക്ക് വന്നപ്പം നാവും നീട്ടി ഇങ്ങനെ വെര്യാ അവള് ഷെഡിയാ ഇട്ടിരിക്ക്ണത് അയില് ഞാൻ ഞാനങ്ങോട്ട് ചെന്നീല്ലെ എന്നെ കണ്ടപ്പോ തിരിഞ്ഞങ്ങോട്ടോടി അപ്പൊ അതിനറിയാ വല്ലിയവര്
ആഹ് വെല്ല്യോരെ പേടിണ്ടാവും ആഹ് ചെ ചെല അയി എന്താണാവോ ചെലെ ആള്കൾക്ക് പേടിയൊന്നും ഇണ്ടാവൂല്ല
ആയെ ആഹ് ഇല്ല ആ സമയത്ത് ആ നാവ് നീട്ടി വന്ന സമയത്ത് ഇന് ക്ക് തോന്ന വെല്ല്യോരൊന്നും പേടിണ്ടാവുല്ല പക്ഷേ എന്നെ കണ്ടേല് അങ്ങോട്ടോടി യാ ആഹ് ഞമ്മളും പേടി ക്കുറി ഞാനും പേടിക്കാ ഇതെന്താ ചെയ്യണ്ടേ പ ട്ടി എന്നെ കണ്ടിട്ടു പേടിച്ചോടി അല്ലെങ്കി അവളെ നേ നേരെ വന്നെര്ന്ന് ഞാൻ പർഞ്ഞ് ഷെ ഡിട്ട് നടന്നിട്ടേ ഇത് അവ് ഒരു എല്ലും കോലല്ലേ നിന്റെ എല്ലാ യാര്ച്ചു വന്നതായിരിക്കും ന്നർഞ്ഞ് ഞാനെ
ഇപ്പോ എർച്ച് അയ്റ്റ് അയ്റ്റള്ക്ക്പ്പോ തിന്നാൻ കി ട്ടല്ലേച്ചിട്ട് മണ്ടി വര്യാണെ ഇപ്പ ഞങ്ങളെ വീടിന്റെ തൊട്ടട്ത്ത് ഇണ്ടായി ഇതേ പോലെ ഒരു കുട്ടിനെ പിന്നാലെ പിന്നാലെ കൂടിയിട്ട് ഷർട്ട് മേത്തക്ക് തട്ടിയിട്ടില്ല പക്ഷേ ഷർട്ടെക്കെ കീറി ഇതാക്കിയി ട്ടി ഏഹ് ആഹ് പെണ്ണ്ങ്ങളെ കണ്ടിട്ട് പേടില്ലാ നായക്കൾ പട്ടികൾക്ക്
ആഹ് അതാണെ അപ്പം മോള കണ്ടിട്ട് പേടിയില്ലാഞ്ഞിട്ടാണല്ലോ അപ്പൊ നേരെ നാവ് നാവ് ഉം നാവ് പൊറ്ത്താ അതില് ഞാൻ എന്നെ കണ്ടേല് ഓടിയല്ലോ അപ്പം മ ന്സ്സിലായല്ലോ വല്ല്യ ആളാണ്ന്ന്ള്ളത് ഉം ആഹ് വിട്ല്ലല്ലോ ആഹ്
തായാ
ആഹ് ആഹ് ഇണ്ടാവും അപ്പൊ വാ ഭാഗ്യ ത്തിന് ഞാൻ അവടെ ഇണ്ടായത് ഈ അട്ക്കള ഭാഗത്ത്ള്ളെ ഇണ്ടായതോണ്ട് അയിന്റെ ശേഷം ഓളങ്ങനെ ഇപ്പ ഈ പട്ടിയള ആഹ് മുറ്റത്തങ്ങനെ എറങ്ങൂല പേടിയാ
ആഹ് അതേ പോലെ ഇന്റെ മോള കൂടെണ്ടേരട്ടം പിന്നെ ഞങ്ങള അവടെ മറ്റേ ഈ ഫാമ്ള്ള വീട്കളാണ് ഈ അറവ്വാരെ വീടള്ണ്ട് ഞങ്ങളെ തൊ തൊട്ടട്ത്തെ അപ്പൊ അവട്ന്ന് ഒരു മൂരി ഈ അറവ് കൊണ്ട് വെര്ന മൂ ട്ടിയള് ഇണ്ടാവല്ലോ മൂരി പോത്തളൊക്കെ അപ്പോ ഓള് മൂന്ന് വയസ്സൊക്കായിട്ടോള്ളു അന്ന് രണ്ട് കൊല്ലം മുന്നേണ് ഇന്ന്ട്ട് മൂരി ഇണ്ടായി ഒരു വട്ടം ഉം പിന്നാലെ മണ്ടി അതിന് ശേഷം കുട്ടിക്ക് പൊറത്തറങ്ങാന് മൂരിനെ കണ്ടാ കുട്ടി പൊറ് ത്തറങ്ങൂല്ല ഇപ്പോ ഏഴ്, എട്ട് വയസ്സായി ഏഴു വയസ്സായി ഇപ്പോ പക്ഷേ ഇപ്പളും ഓള്ക്ക് മൂരിനെ എവിടേലും കെട്ടീട്ട് കണ്ടിട്ട്ണ്ടേ കുട്ടി പിന്നെ പൊറത്തറങ്ങൂല്ല അത്രിം പേടിയാണ് ആഹ് അന്ന് പേടിച്ചേന്റേഷെ ആഹ് അന്നാ പേടി ച്ചേന്റേഷം ഇപ്പളും മൂരിനെ ഒന്ന് കടേ പോയിട്ട് എന്തേലും വാങ്ങിക്കൊണ്ടിരേന്ന് പറഞ്ഞാ കുട്ടി പോവൂല്ല മൂരിയിണ്ടാവും ഓള്ക്ക് പേടിയാണ് പറഞ്ഞിട്ട് ഓളെ മുന്നില് പിന്നില് ഒരാള് വാണം പോവുമ്പോ പൊറത്തറങ്ങണങ്കിൽ കുട്ടിയള് പേട്ച്ചാലേ ആഹ് അതാ അത്രേം പേട്ച്ചിട്ട്ണ്ട് ഈ അറക്കാൻ കൊണ്ടോന്നെ കൊണ്ടേര്ന്നെ ഈ കന്ന്കൾക്ക് ഭയങ്കര ധൈര്യാണ് അയിറ്റള്ക്കെ
ആഹ് ഓട് അവര്ക്ക് എങ്ങനെയെങ്കിലും മനസ്സിലാവ്ന്ന്ണ്ടാവും അവര്ക്കെങ്ങനെ രക്ഷപ്പെടണെന്ന്ള്ളെ മൈൻഡായിരിക്കും
ന്ന് ഒള്ളതെ. പിന്നെ ഈ പുറ പല ഈ തമിഴ്നാട്ടിന്നൊക്ക കൊണ്ടുവരുന്ന മൂരികളാണ് ഐറ്റളൊക്കെഴിച്ചഐ ച്ച് വിടുമ്പള് ഓടും എവിടെയാന്നൊന്നുംല്ല അങ്ങനെ ഓടും ഞമ്മളെ വീട്ടേക്ക് ആ അങ്ങനെക്കെ വല്യ വല്യ പോത്തുകളും മുരികളൊക്കെണ് കൊണ്ടുവരിക. അപ്പൊ പറയ അവള് പേടിച്ച ആ പേടിച്ചാ പിന്നെ ഇപ്പോഒരു എവിടേലും കെട്ടിയത് കണ്ടാലും പേടിയാണ്ന്ന് പറയാ. സ്കുളൊക്കെ വിട്ട് വരുമ്പോ ഉം അന്നത് സംഭവം കൊണ്ട് വണ്ടി, വണ്ടി നിർത്തിട്ട് കുട്ടി വണ്ടി റോട്ടിൽ നിർത്തിയിറ്റ്ഇങ്ങോട്ട് കേറാനേ ഉള്ളൂ. പക്ഷെ മൂരിനെ കണ്ടാ കുട്ടി വണ്ടീന്ന് എറങ്ങൂല പേടിച്ചിട്ട് കരയും ആഹ്
നമ്മ ഈ ഉള്ഹിയത്തിന്റെ എറച്ചിണ്ടല്ലോ പെരുന്നാളിനെ അത് വാങ്ങി വെച്ചി റ്റുവാണേ എനിക്ക് പോവാന് ന്ന് വിചാരിച്ച് ഞാൻ നിക്ക അല്ലെങ്കി തന്നെ നമ്മളെ ഞങ്ങളെ പള്ളിക്കന്ന് എറച്ചിയക്കെ കിട്ടുമ്പോ നാല് മണി അഞ്ച് മണിയാവും ഇതന്ന് ഒ അപ്പൊ ഞാൻ വീട്ടില് പറഞ്ഞത് ത് കിട്ടട്ടെ വാങ്ങി വെച്ചിട്ട് വരാംഏ എന്നും പറ മു ച്ചിയാണെങ്കി എന്നെ ഏൽപ്പിച്ച് അവള് വീട്ട്പോയി പിന്നെ എനിക്ക്ത് പോവാൻ വയ്യല്ലോ. എന്നിട്ട് ഇത് ഒമ്പത് പത്ത് മണിയാട്ടും ഇത് വരുന്നില്ലട്ടോ ഞാൻ ഒറക്കം വന്ന് ഞാൻ കെടന്നു. പിന്നെ എപ്പോളാണ് അവര് പത്തരക്കെ ആയപ്പളാ കൊണ്ട്തന്നെ. പിന്നെ ഞാനാ പിന്നെ അന്ന് പോകാൻ പറ്റില്ലല്ലോ പിന്നെ ഞാന് പിന്നെ പിറ്റേ ദിവസപ്പറ മുറ്റത്തെ താത്തങ്ങനെ പറയാ എറച്ചി കിട്ടിയപ്പോ കുറേ വൈകിലേ ആ മൂരിയോടിയതാണല്ലെ. ക്കാ സമയത്ത് രണ്ടണ്ണം രണ്ട് വൈക്ക് തിരിഞ്ഞോടി പിന്നെതിനെ പിടി
ആ അങ്ങനെണ് ഇവരെ അവിടെ ഞങ്ങള് അവിടെണ് ഈ ഫാമടുത്ത് ത്താണേ ഇത് കൊണ്ട് വന്നിട്ടുണ്ട്. ങ്കില് മൂന്നും നാലൊക്കെ ഓടി വന്നിട്ടാ ഞങ്ങള് അഥവാ ഗേറ്റ് തൊറന്നിട്ടാല് അവിടെ മുറ്റത്ത് അവിടെ ഞങ്ങക്ക്‌ കുറെ സ്ഥലൊണ്ട്. അവെടെ വെരും. ഇത് കാണുമ്പം തന്നെ ഞമ്മക്ക് പേടിയാണ്. കൊമ്പ് കാണുമ്പോ തന്നെ പേടിയാവും. അ അത്രയ്ക്ക് വെല്യാ സാധനങ്ങളാണ്. ഒരു കു ഒരു ആ ചെങ്ങായനേ കുത്തി. കുത്തി മറിച്ചിട്ടിട്ട് എന്തൊക്കെയെ ആയിരിക്കും. പല്ലൊക്കെ പോയി. തൊടമ്മെന്ന് നെറച്ചിയൊക്കെ. എർ ച്ചിനുള്ളേ കൂടെക്കെ ഇതായിന്ന് പറഞ്ഞു. പെരുന്നാള് രണ്ട്സ് സം മുമ്പ്. അത്രയും ഊക്കാണ് ഏറ്റവെക്ക്. പിന്നെ ഓൽ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടാവും.
ഉം ആ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടാവുന്നേ. അതിന് കൊഴ ക്കെന്നതാണ്ന്നോള്ളേ. അപ്പ എങ്ങനെലും രക്ഷപ്പെടണ എന്നുള്ള ഇതിലെ. അന്നേരം രാവിലെ ഈ നിസ്കാരം കഴിഞ്ഞ്, കറക്കാൻ നിക്കുവേല്ലോ. ഓടിയിട്ട് പിന്നെ പന്ത്രണ്ട് മണി കയ്ലിരുന്ന് പിടിച്ചോണ്ട് വന്നപ്പെളേ. പിന്നെ അതൊക്കെ പണിക്കെ കഴിയുമ്പോ സമയം വൈകുലേ അവെരെ പറഞ്ഞിട്ടും കാര്യല്ല. ഉം ഉം ആഹ്. ആഹ് വൈകിയ വെച്ചിട്ട്. ഇവെര് ഞാനെക്കെ വിളിച്ചപ്പ പറഞ്ഞ്. പള്ളി കമ്മിറ്റിക്കൊന്നും വരേണ്ടാഅല്ലേ പ്പ തന്നെയൊരു എല്ലാ പള്ളിയും പോലെല്ല അഞ്ച് മ പിന്നെ ഏഹ്, അഞ്ച്മണി, ആറ് മണിയാവും. ഇത് ആറു, ഏഴും, എട്ടൊക്കെ കഴിഞ്ഞു. ന് പറഞ്ഞെനി ആ ഞാ ഒറങ്ങാ പോവാ. എന്ക്കെറച്ചിയൊന്നും വേണ്ടാറെഞെനി.
ആഹ് ആഹ്. ഞമ്മളിപ്പോ ഇത് വെല്യ പെരുന്നാളായാ ഞമ്മക്കി ഇത് ഇത് ഇണ്ടാവുന്ന കാരണം നമുക്ക് എവിടെയും പോവാനും പറ്റു
പോവാനും വയ്യ. അത് വാങ്ങി വെക്കാതെ പോവാൻ വയ്യല്ലോ.
ആഹ് പോവാനും വയ്യാ. അങ്ങനെ.
നമ്മളെ പള്ളിവേറെ പിന്നെ ഇവെടെ അടുത്തൊരു പള്ളി മദ്രസെ പോണ പള്ളി അതിനേ കി ട്ടാറില്ല അതി ഞങ്ങക്ക്. ഞങ്ങളെ മെമ്പർഷിപ്പില്ല. ഞങ്ങളെ പള്ളി പറിണത് വേറേണ്. പിന്നെ ഇപ്രാവശ്യം ഇബെട്ന്ന് നമു ക്ക് തന്നു എന്തേവോ ഒര് ശീട്ട് തന്നു അത് ഉച്ചെക്ക് ഞാൻ വാങ്ങി വെച്ചു. അവെരെപ്പള് പറയേ നിങ്ങളിവെടെ ഒരു മെമ്പർഷിപ്പെടുക്കി ഇൽ, ആഹ് നമ്മെളെ പള്ളിക്കത്തേത് ഞങ്ങെളെ മഹല്ല്ത്തെ. ഉള്ളരതൊരു ന നാലഞ്ചൊക്കെ ഒണ്ടാവും. പിന്നെ ഇതിന്ന് പറഞ്ഞപ്പോ ഒരു ഒന്ന് രണ്ടിന്റെ അടുത്തൊണ്ടാവും. എല്ലാർക്കും കൊടുക്കുന്ന അത്രയൊന്നുല്ല. കാരണം നമ്മെളവിടെ മെമ്പർഷിപ്പ് ഇല്ല. പിന്നെ അവെര് മദ്രാസേ പോകുന്ന കുട്ടിയാളല്ലേ എന്ത് പറഞ്ഞാലും ബില്ലുഇതൊക്കെ കൊടുത്തച്ചാലൊക്കെ അവിടുത്തെ പള്ളികമ്മിറ്റിലുള്ള ആളാണ് ഞങ്ങെക്ക് ചിക്കൻ കൊണ്ടേന്ന് തെര് പിന്നെ വീട്ടിലേക്ക്. അപ്പൊ അയാള് ഒരീസം നാളെ ഇതിന്റെ ലെറ്ററ് എന്ത് ക്കെ പിരിവുണ്ടായിട്ട് ഒരിസ എന്റെടുത്ത് തന്നു. ഇത് ഇവെടെ വെച്ചോ എൻക്ക് എന്തേലു സംഭാവന ഞാൻ ചോയിക്കുമ്പോ ഇതിലിട്ട് തരുണ്ടിന്ന് പറഞ്ഞു. അപ്പ അയാള് പറയ്ണത് ക്കെ ഞാൻ കേക്കാറ്ണ്ട് അതായിരിക്കാം ഇപ്രാവശ്യം പിന്നെ എൻക്ക് ശീട്ട് തന്നെത്. പക്ഷെ ഇവെടെ എല്ലായിടത്തും കൊട്ത്ത്, ഇവിടെ തരാതെ പോവാറ നമുക്ക് മെമ്പർഷിപ്പ് ഇല്ലല്ലോ. ഞങ്ങെള്, ഞങ്ങെള് ഹനഫി മസ്ജിദാണ് ഹനഫിക്കാരാണ് അപ്പ ഏഹ് ഇബടെന്ന് പർഞ്ഞ ഷാഫിയാണ് ഈ പള്ളി അപ്പ അവെര് പിന്നെ തന്നു എന്തായാലും അതെ ഈ പ്രാവശ്യം മുതല് ന്നട്ട് തന്നപ്പന്തേര് പറയ്ണേ.
ഇന്നാ ശരിട്ടോ.
ആഹ് ആഹ് ശെരി ഉം
ആഹ് ആയിക്കോട്ടെ ആഹ്